കേക്കാവോ
ഹലോ ആഹ് ആഹ് കേക്ക്‌ണ്ട് ഓഹ് കേക്ക്‌ണ്ട് കേ
എന്താ ഉണ്ട് വിശേഷൊക്കെ? സുഖായിട്ട് പോന്ന് ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
ഓഹ് ചായക്കുടിയിലാണ്. ഓഹ് വന്ന് വന്ന് സ്കൂൾ വിട്ട് എല്ലാരു എത്തി.
മദ്രസ രാവിലെ ല്ലേ?
ആഹ് മദ്രസ് രാവിലെ ഇങ്ങക്ക് ഇപ്പയാ മദ്രസ്?
ആഹ് മോക്കിപ്പഴായ്രുന്നു. ഇപ്പൊ വിൾച്ചോണ്ട് വന്ന് ചായ കൊടു ചായട്ച്ചോണ്ടിരിക്കുന്നു മോള്
അപ്പോ സ്കൂൾലോ?
സ്കൂളില് മൂന്നേ കാലാവുമ്പം വരും. മൂന്ന് മണിക്ക് സ്കൂള് വിടും മൂന്നേ കാലാവുമ്പം ഉം മദ്രസ നാലരയ്ക്ക് ആറേകാല് ആവും വിടുമ്പോ ഇപ്പോ വിളിച്ചോണ്ട് വന്നിട്ടേള്ളു
ഏഹ് അയ്ശെരി ഞമ്മക്ക്‌ ഇവടെ നാലേ കാലൊക്കെ ആയിട്ടെ സ്കൂള് വിടുള്ളു.
ആഹ് മദ്രസന്നേരം രാവിലെ ല്ലേ. ക്ലാസ് പത്ത്‌ മണിക്കായിരിക്കും അല്ലേ. പത്തരക്ക് ആ അതാ അത്രയും ലേറ്റ് ആവുന്നെ ഇവർക്ക് ഒൻപതരക്കൊടങ്ങും. ഒമ്പതരയ്ക്ക് ഒൻപത് മണിയാമ്പം ഒമ്പത് മണിയാമ്പം പോകും ഉം ഉം പിന്നെ എന്താണ് വേറെ വിശേഷൊക്കെ പർഞ്ഞോ
മദ്രസ അമ്മക്ക് ഏഴരക്ക് തൊട്ങ്ങിട്ട് ഒമ്പതര വരെ
ആഹ് ആഹ് പിന്നെ വ വന്നിട്ട് സ്കൂളില് പത്തരക്ക് ഉം
അങ്ങനേണ് ഉം
ക്കന്ത്യേ ചായുടിക്ക്ന്ന്
ആഹ് ചായക്കുടി കഴിഞ്ഞ് രണ്ടാളാണ് ഉം മൂ വൽത് ആൺകുട്ടി മൂന്നാം ക്ലാസ്സ്ലാണ്. മറ്റോള് എൽ കെ ജി ലാണ് ഇ വർഷം ചേർത്തിയതാ
എ എൽ കെ ജി ആയുള്ളു അല്ലെ ഇവിടെ മോള് ഒന്നില് ഉം പള്ളീല് എൽ യു കെ ജി
എഹ് ഏഹ്
ഈ വർഷാ ചേർത്തത് പള്ളീല്
ഏഹ് ഇങ്ങള് പള്ളീല് അങ്ങനെ ചേർക്കല് ഇങ്ങനെ മദ്രസിന്റെ കീയി അങ്ങനെല്ല ഇത് ഇങ്ങള് എവിടെയാണ് പ്പത് ആഹ് അതാണ്ല്ലേ ആഹ് ആഹ് ആഹ് ആഹ് അയ് ശരി
ക്ലാസ് ന്നൊക്കെ പറയത്തില്ലേ
ആഹ് ആഹ്
പണ്ടങ്ങനായാർന്നല്ലെ പറയുന്നെ അരേല് ഒന്നില് ഉം ഉം അപ്പൊ ആ ആര ക്ലാസ്സിന് പകരം ആഹ് യു കെ ജി യു കെ ജി പിന്നെ പിന്നെ ഒന്ന് രണ്ട് അങ്ങനെ.
ആഹ് ആഹ് അങ്ങനെ അല്ലേ ചായ ഉം ചായ കുടിലാ
ആഹ് ചായ കുടിയിലാ ചാ ചായക്ക് ബിസ്കറ്റ് മതീന്ന് പറഞ്ഞ് ആഹ് അങ്ങനെ പിന്നെ ബിസ്കറ്റ് അത് മെനഞ്ഞാന്ന് ഒരു കവറ് ബിസ്ക്കറ്റ് സ്‌നാക്‌സിന് കൊടുത്തുവിടാൻ മേടിച്ചതാ അന്നേരം അതങ്ങ് ഇഷ്ട്ടപ്പെട്ട്. അന്നേരം മദ്രസ്സെ കൊണ്ടാക്കാൻ പോയപ്പോ അവനോട് പറഞ്ഞ് അവിടെത്തന്നെ കടയൊക്കെ ഒണ്ട്. ആഹ് ആഹ് ആ ബിസ്ക്കറ്റ് റ്റ് മതി അത് മേടിച്ചോണ്ട് പോണെ അത് എന്ന് അതുകൊണ്ട് അത് മേടിച്ചോണ്ട് വന്ന് പാല് മേടിച്ചോണ്ട് വന്ന്
ഏഹ് ഏഹ് അയ് ശരി ഇങ്ങളെങ്ങനെയാ കൊട് തന് നടന്നു വരലാ അല്ലെങ്കില് വണ്ടീല് പോവലോ.
നടന്നു പോകാം കൂട്ടാ ഉം നമ്മക്ക് നടന്നു പോവാനുള്ള മദ്രസ്സയ്ക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളു. നടന്നുകൊണ്ടാക്കും ആഹ് ആഹ് വീടിന്റെ അവിടുന്ന് കൊറച്ച് മേളിലോട്ട് ഒന്ന് മെയിൻ റോഡിലോട്ട് കേറുന്നത്രേ ഉള്ളൂ. മെയിൻ റോഡി തന്നാ പള്ളീം മെയിൻ റോഡി തന്നെ.
ഏഹ് ഏഹ് അതു ശരി.
അഞ്ച് മിനിറ്റ് നടക്കാനില്ല ആഹ് ആഹ് അത്രേം അടുത്താ
അത്ര അടുത്താല്ലേ ആഹ് ആഹ് ഹസ്ബൻഡ് എന്താ ചെയ്യണെ
ഹസ്ബൻ്റ് ഇവിടെ ഒരു കമ്പനിയില് ഉം പിന്നെ സ്കൂളില് പിന്നെ ഇത്തിരി ഒന്ന് പോണം കേട്ടോ. കൊറച്ചൊന്ന് ആഹ് ആഹ് കൊറച്ചൊരു പൻ പന്ത്രണ്ട് രൂപ പോയിന്റില് അത്രേം ഇതേ ഉള്ളു പിന്നെ
ഉം നടന്നൊക്കെ നമ്മക്ക് കൊണ്ടുപോകാം എന്നും പറ്റത്തില്ല.
ആഹ് ആഹ് ലെ അല്ല കുട്ടികളെ കൂട്ടത്ത് പോകൂലെ നിങ്ങള് അവിടയ്ക്ക് ആക്കി കൊടുക്കണോ?
ആഹ് ആഹ് വണ്ടീല് പോവും വണ്ടീലാ വിടുന്നെ അതുകൊണ്ട് സ്കൂളീന്ന് ഇല്ല കുഞ്ഞുങ്ങടെ കൂട്ട അങ്ങനെ പോകത്തില്ല ഇവിടെ അങ്ങനെ അധികം ഇല്ല ഇവടെ വീടിന്റെ തൊട്ട് മേളി തന്നെ ഒരു സ്കൂളുണ്ട് അത് പക്ഷെ നല്ല വെ നല്ല ഫീസൊക്കെ ആവും പ്രൈവറ്റ് സ്കൂളാ അന്നേരം അവിടെയാ ഇവിടെ അടുത്ത് ത്തൊള്ള കുട്ടികളെല്ലാം അവിടെ തന്നാ പോകുന്നത് ആഹ് ഇത് പിന്നെ അവിടുന്ന് നമുക്ക് ഒരു പന്ത്രണ്ടര പോയിന്റിന്റെ അത്രയും വ്യത്യാസത്തി പിന്നെ സ്കൂളീന്ന് ഓട്ടോ ഒണ്ട് അതുകൊണ്ട്.
ആഹ് അങ്ങനാവുമ്പേ
നമ്മക്കായാലും ഉം നമ്മക്കായാലും നടന്ന് കൊണ്ടാക്ക് ഒള്ളൂ ഇച്ചിരി ഒരു അരമണിക്കൂർ ഒന്ന് നേരത്തെ എറങ്ങണോന്നെയുള്ളൂ ഇപ്പ ഒമ്പതരയ്ക്കാ ക്ലാസ് നമ്മള് ഇവിടെന്നൊരു ഒൻപത് മണിയാകുമ്പോഴത്തേനും ഒന്ന് എറങ്ങി നടന്നാ
അവിടെത്തൂലേ
മതി ഷെയ്‌മ് കേടല്ലേ നടക്കാനേ
ആഹ് അതെ ആഹ് രാവിലെ തന്നെ ആവുമ്പേ ഈ മഴ ടൈമിലും അവിടെ മയ ഇണ്ടോ?
ഒണ്ട് ഒണ്ടായിരുന്നു ഇന്നിപ്പം രാവിലെ ഒണ്ടായിരുന്നു ഇന്നിപ്പം നല്ല വെയിലായി രണ്ട് ദിവസം ഇങ്ങോട്ട് നല്ല മഴയായിരുന്നു നല്ല മഴയായിരുന്നു ഉം അതെ ഉം അതെ അതെ ഇപ് ഒരെ ഒരേപോലെ തന്നായിരുന്നു. ഇന്ന് പിന്നെ രാവിലെ നല്ല പെയ്ത്തൊക്കെ പെയ്തു. പിന്നങ്ങ് മാറി. ഉച്ചക്കൊരു കൂരാ ആഹ് ഉച്ചക്കൊരു കൂരാപ്പുണ്ടായിരുന്നു. ഇനി അറിയില്ല. രാത്രിയാവുമ്പോഴത്തേനും പെയ്തങ്ങിലായി. ആഹ് ഇങ്ങനെ നീ മോ ഉണ്ട് ഉണ്ട് ഉം എന്തോ മോനെ നി ങ്ങനെ നിക്കേം ചെയ്യും കൊറേ കഴിയുമ്പത്തേന് രാത്രി പെയ്താലും ആയി
ആഹ് അതെ
അതെ
ഹം
ഏ എങ്ങനെയാ വൈകീട്ടത്തേനൊക്കെ ഇനി എല്ലാം ഉച്ചക്ക്‌ കഴിഞ്ഞോ? ആഹ് ഒ ഒന്ന് ഒരു നേരം തന്നെ വെക്കും ആഹ് അതാ നല്ലേ
അതെ ആഹ് അപ്പൊ തോനൊന്നുണ്ടാ ക്കണ്ട നമ്മള് നാലാളെ ഉള്ളൂ അപ്പൊ പിന്നെ അതന്നെ മതിയാരിക്കും
രാവിലെയൊ മക്കക്ക്‌ കൊടുത്തു വിടണോ?
ഫുഡ് ആ ഒരാക്ക് മോക്ക്. കെ ജി ള്ളോക്ക്‌ കൊട്ത്ത് വിടണം മറ്റോക്ക്‌ ഇവൻ സ്കൂള്ളവിടെ കിട്ടും ചോറ്
ആ ഇവിടെ മോക്ക് കൊടുത്തു വിടണം
ആഹ് ആഹ് അതെ
ഇല്ല
അല്ലലേ ആ പ്രൈറ്റ് ആ അതിന്റെ മോക്കും അങ്ങനെന്നേണ് കൊടുത്തു വിടണം പ്രൈവറ്റ് റ്റാണ് മദ്രസിന്റെ കീഴിലെ പ്രൈവറ്റ് ആണ് ആ ഏ സ്നാക്സ് വേണ്ട വർക്കും പത്തരാവും തുടങ്ങാൻ
ആഹ് പത് ആഹ് അതുകൊണ്ട് പോട്ടെ ആവശ്യല്ല ചോറ് കൊടുത്തു വിട്ടാ മതി
ചോറൊട്ത്തിട്ടാമത് തെൻ
ഇവിടെയൊക്കെ സ്നാക്സും കൊടുത്തു വിടണം കഴിക്കത്തില്ലടാ രാവിലെ വല്യ ബുദ്ധിമുട്ടാ അവർക്കെന്തെങ്കിലൊക്കെ രാവിലെ കഴിക്കനൊരു അതികം കഴിക്കത്തില്ല എന്തെന്ന് ഞാന് എന്തെങ്കിലൊക്കെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ അല്ലാതുള്ള ഏ അഛ ആ അത് ത് അങ്ങനെ കൊടുക്കുമ്പോ ഇവള് പറയുന്നത് ഇത് തന്നു വിട്ട് സ്നാക്സിന്റെ പ പത്ത് മണി സമയത്ത് പത്തരയാകുമ്പോ ഇത് കഴിച്ച ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പ റ്റത്തില്ലന്ന് കാരണം വെശപ്പ് കാണത്തില്ല ദോശ അങ്ങനൊക്കെ ആദ്യൊക്കെ കൊടു ചുടുവാര്ന്ന് എന്തേലും കാപ്പി ഉണ്ടാക്കയൊ ദോശയോ അങ്ങനെ അന്നേരം വേണ്ടാന്ന് അപ്പ ചോറ് കളയേണ്ടി വരുവെന്ന് കൊറച്ചേ കഴിക്കത്തൊള്ളെന്ന് വെഷക്കത്തില്ല
അതെ പിന്നെ ആ ടൈമില് രാവിലെ തന്നെ കഴിച്ച ഒരു സമാധാനണല്ലോ
സമാധാനുണ്ട് ആ അത് വഴക്കുണ്ടാക്കി എങ്ങനെങ്കിലും ഒരിത്തിരി കഴിപ്പിക്കും. പിന്നെന്ത് ന്നറിയോ വരുമ്പഴത്തേന് കൊടുക്കാന്ന് വിചാരിക്കും മൂന്ന് മണിയാവുമ്പ ത്തിന് വരുമ്പോ എന്തായാലും വെശെന്നാ വരുന്നെ ആ സമയത്ത് ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് കൊടുത്താ കഴിച്ചോളും ചോറ് കഴിക്കത്തില്ല അന്നേരം അന്നേരം ആ ഉം ഉം ചോറ് പിന്നെ ചോറ് കഴിക്കാൻ മടി പറ്റൂല പിന്നെ മടിയ ഉച്ചക്ക് സ്കൂ സ്കൂളിൽ പോകുമ്പം കഴിക്കുന്നതേ ഉള്ളൂ
ആഹ് അതെ അതെ സ്കൂൾക്ക് ആഹ് അതെ അന്നെ സ്കൂളിൽ കൊണ്ടോകുമ്പോ കൊർച്ചെ കൊർച്ചേ കൊടുക്കുള്ളൂ അത് കഴിക്കും പിന്നെവിടെ ത്യാ അതുപോലെ തന്നെ ഒന്നും വേണ്ട ആ
പിന്നേറിയോ അവര് വഴക്കു പറയും പ്രിൻസിപ്പള് പ്രിൻസിപ്പാള് വടിയും കൊണ്ട് നിക്കുന്ന് എല്ലാരടുത്തും
ആഹ് ആയ് ശരി കഴിക്കുന്നതില്ലേ
തൊന്നും നടക്കത്തില്ലല്ലോ
ഉം അതെന്നെ ഞമ്മളോട് എന്താ ന ആട്ട് പറഞ്ഞ ഇങ്ങട്ട് പറയും
അതെ അവിടെ അങ്ങനെ നടക്കുന്നു ലാ. അതുകൊണ്ട് അവട്ട് കഴിക്കും. ഉം ഉം.
പ
ആഹ് കഴിക്കണ കഴ കഴിക്കാന തോന്നുന്നു. ഇവിടെ ഒറ്റക്കല്ലേ. അത് തന്നെ കഴിക്കത്തില്ല വാരി, കൊടുക്കണം. ആറു വയസായി എന്നാലും വാരി കൊടുത്താലേ കയിക്കൂ പിന്നെ വിചാരിക്കേ,
ഉം
അങ്ങനെയൊക്കെ കൊടുത്താ കഴിക്കൊങ്കിൽ കഴിക്കട്ടെന്ന് വിചാരിക്കും. തന്നെ വാരി കഴിച്ചാ അതിലേം പോയി, ഇതിലേ പോയി, കഴിക്കും. വേസ്റ്റാക്കി കളയും, കഴിക്കത്തൂല്ല. പിന്നെ പറയാ മതി ന്ന് പറഞ്ഞു പോവും. വാരി കൊടുക്കുമ്പോ അങ്ങ് കഴിച്ചോളും.
പിന്നെ വ എവിടെ പോയി ക ഹസ്ബൻഡൊക്കെ?
ഓര് കടേൽ പോയതാണ്.
ആ ഇഞ്ഞിപ്പോ രാത്രിയല്ലേ വരെ. രാത്രിയാണ്. അപ്പ അതുവരെ നിങ്ങള് മൂന്നു പേരേ ഉള്ളു.
ആഹ മൂന്ന് പേരെ ഉള്ളൂ. ഉം.
ഇന്നിനി പ്പ പന്ത്രണ്ട് മണിയാവും വരാൻ. നാല് നാല് മണിക്കാ കേറിയത്. ആഹ് ആഹ് ടൈം ആഹ് അതെ അ. നാല് പന്ത്രണ്ടിന്. ഒരു പന്ത്രണ്ട് മണിക്ക് ഇറങ്ങും. അപ്പോഴത്തേന് ഇനിപ്പൊറക്കം കാണ ത്തില്ല. പന്ത്രണ്ട് മണിക്കാ പിന്നെ നമ്മളിങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കും. മയങ്ങി പോ ഒന്ന് മയങ്ങി. നമ്മള് സാധാ പത്ത് മണിയൊക്കെ ആവോല്ലോ. അപ്പൊ പിന്നെ രണ്ട്‌ മണിക്കൂറ് തന്നെല്ലോ. എങ്ങാനും ഉറങ്ങിപ്പോയാലോ. ഉം അറി ആഹ് പിന്ന. പിന്നെ ക്ഷീണവും ആയിരിക്കും. കണ്ണു തുറക്കാൻ പോലും പറ്റില്ല. പിന്നെ അങ്ങ് നോ നോക്കി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങ്യ, ഒരു പന്ത്രണ്ട് പത്താവുമ്പ ഇങ്ങ് വരും. ആ പിന്നെ വന്ന് ആഹ് അത്രയും ദൂരേ ഉള്ളു. പിന്നെ വണ്ടി ഉള്ളതോണ്ട് അത്രേയും ദൂരേ ഉള്ളു. ഉം പത്ത് മിനിറ്റ് ത്ത ക എടുക്കും. അതോണ്ടന്നെ. രാത്രിയിലും കൂടെ ആവുമ്പോം വലിയ ബ്ലോക്കും ഇല്ലല്ലോ.
ആഹ് അതെ.
ത്ത് നാലുമണി ഇറങ്ങുമ്പഴേ ഉള്ളൂ അരമണിക്കൂറ്, ഒരു ഇരുപത് മിനിറ്റ് എടുക്കും ബ്ലോക്ക്. ട്രെയിൻ പോവാൻ വേണ്ടിട്ട് അടച്ചു വെക്കുമായിരിക്കും, നാലേ കാലിന്. അന്നേരം അഞ്ച് മിനിറ്റ് വ്യത്യാസം വരും. രാത്രിയില് പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് വരും.
ശരില്ലേ. ആഹ് രാത്രി കളിൽ തെരക്ക് ഇണ്ടാവുലല്ലോ റോഡി ലൊന്നും. കൊറൊക്കെ ആ ടൈം ആവുമ്പേ,
പെട്ടെന്ന ഇങ്ങ്പോരാ. അങ്ങനെ
പിന്നെ വീട്ടിലൊക്കെ പോറാണ്ടോ? ഉമ്മാക്കെ സുഖമായിരിക്കുന്നോ? ഇമ്മായും വാപ്പായും ഒക്കെ, ഉണ്ടോ എല്ലാരും ഒക്കെ?
ഓ ഇണ്ട്, എല്ലാരും ഇണ്ട്. ഒക്കെ സുഖമായിട്ടിരിക്കണ്. ഉം ഉം.
സഹോദരങ്ങളൊക്കെ?
ആഹ എല്ലാർക്കും സുഖായിട്ടിരിക്ണ്. എല്ലാരും എന്നാല ഒരു ഏട്ടത്തിയും രണ്ട്‌ അനിയത്തികളു ആണ്. എല്ലാരെ ക്കല്യാണം കഴിഞ്ഞതാണ്. ഇല്ലല്ല. ആഹ് റാഹത്തായിട്ട് പോണ്ട്‌. ആഹ്
ഉമ്മ ഏഹ്, ഉം ഉം ഇവിടെ ഇമ്മ ഇപ്പില. ഓല് എളെന്റെ കൂടെ ആണ്. ഞങ്ങള് ഇവടെ വേറെ വീട്ടിലാണ്.
ആ
ഉം ഉം നിങ്ങക്ക് കൂടെ ആരേ ഇണ്ടോ? നിങ്ങള ഒറ്റക്കെ ഉള്ളൂ?
ആഹ് ഇവിടെ ഞങ്ങള് മൂന്ന് പേരെ ഉള്ളു. പിന്നെ എനിക്ക്, ഇത്തണ്ട് ഇത്ത അവര് പിന്നെ ആഹ് ഇത്തായും ഉമ്മായും അവരെല്ലാം ഒരുമിച്ച് ഉമ്മായും ബാപ്പായും ഇത്തായും ഹസ്ബൻറും രണ്ട് മക്കളും ആഹ് രണ്ട് മക്കള് ആഹ് അപ്പ അവരെല്ലാരും കൂടെ ഒരുമിച്ചാ ഇത്തിരി ദൂരത്താ ഇവിടുന്ന് ഞങ്ങള് താമസിക്കുട്ത് ഒന്നൊരു നാപ്പത്തഞ്ച് അമ്പത് രൂപ പോയിന്റ
ഏഹ് ആഹ് ശരി
ഉം ഇവിടെപ്പിന്നെ ഇക്കായിം ഇഹ്‌ ഇക്കാടെ ഉമമായും വാപ്പായും മരിച്ചു പാപ്പ ആദ്യം മരിച്ചു വാപ്പ മരിച്ചു രണ്ടു വർഷം കഴിഞ് പാവം ഉമ്മ മരിച്ചു
ആഹ് ആഹ് ശെരി
അനിയനുണ്ട് ആഹ് അനിയനും അനിയന്റെ ഭാര്യയും മോളും അവര് വേറെയാ ആഹ് ഞ ഞങ്ങളും വേറെയാ ഉം വേറെ വേറെയാ ഇക്കാക്ക് ജോലിടെ പോന്നൊണ്ട് ഇങ്ങോട്ടങ് മാറി അടുത്ത് ആഹ് അടുത്ത് ആഹ് അങ്ങനെ
ആഹ് ശരി അപ്പൊ ഇവിടെ ബന്ധുക്കൾ ആരുണ്ടാവൂലല്ലേ
ആഹ് ഉണ്ട് ൻണ്ട് ഇക്കാടെ സ്ഥലം ഇവിടെത്തന്നെയാ അടുത്തൊക്കെ ൻണ്ട് ആഹ് ഉണ്ട് ആഹ് എന്റെ എന്റെയാ ദൂരെ ഇവ്ടെ അടുത്തൊക്കെ ആഹ് ഇവ്ടെ എല്ലാരൊക്കെ അയലോകത്തൊക്കെൻണ്ട്
ശരി ഉം പിന്നെ എന്തൊക്കെയാണ് ഞാൻ പിന്നെ വിളിക്കാട്ടോ ഓക്കെ ഓക്കെ ന്നാ ശരി ആഹ് ഓക്കെ
ക്കെ ഓക്കെ ആഹ്